ഹലോ, ഹലോ.
ആഹ് കേക്കണില്ലേ?
അലോ, കേൾക്കണില്ലേ.
ആഹ് കേൾക്കുണ്ട്.
ആ എന്തൊക്കെണ്ട്.
എന്താ നല്ല സുഖം ഉച്ച സമയല്ലേ കടന്നുറങ്ങാണ്. ഭക്ഷണം കഴിച്ചു. ഭക്ഷണംന്നും വേണ്ട വ വെയിലല്ലേ വെള്ളം അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്.
അ നല്ലോണം കുടിക്കണപ്പ. ഹലോ, ഹലോ, ആഹ് ആ വിള ചെതെ. ഇനിക്ക്പ്പോ രണ്ട്. ഇന്ന് പരിപാടികളുണ്ട് സൽക്കാരം കല്യാണം കുടിരിക്കലൊക്കെ ആയിട്ട്. ഇപ്പ എഡ്രസ്സ് എടുക്കണം അപ്പൊ എന്താ എടുക്കാന്നല്ലേ. എങ്ങനെയപ്പൊ കല്യാണൊക്കെ ആകുമ്പോ കുറച്ച് എങ്ങനെ.
കല്യാണം കുടിരിക്കലും ഒക്കെ ഉണ്ടല്ലേ പറയാ.
ആഹ് അപ്പൊ കല്യാണം ആവുമ്പോ നമ്മുക്ക് കൊറച്ച് നല്ല ഇതിൽ എടുക്കണ്ടേ.
നല്ല ഡ്രസ്സ വേണം. കുടിരിക്കലിനും വേണം എന്നാലും കല്യാണത്തിന്റെ അത്ര തന്നെ കുടരിക്കലിനും വേണ്ട. ഒരേ ആഹ് ആ മദ്യത്തില് നിക്കണ രീതിയിലുള്ള ഡ്രെസ്സുകളൊക്കെ മതി നല്ല. വലിയ ഇതിലും വണ്ടാനും കൊറച്ചൊക്ക ഇതിലും വാണനും അങ്ങനെ മോശവാനും പാടില്ല ആഹ്
ഏതാപ്പോ നാ
ഹറയാണ
വല്യ കല്യാനാണ് ഇപ്പൊ ഇവിടെ കസിന്റെ വീട്ടില് ഏ കല്യാണം തലേന്ന് വേണം കൂടി ഒരിക്കലും പിന്നെ കല്യാണ ഒറീസ ഉള്ളു അ ആദ്യം കഴിഞ്ഞതാണ് പരിപാടികളൊക്കെ ആദ്യം കഴിഞ്ഞത് ഇപ്പൊ പെണ്ണിനെ കൊ നല്ലപരിപാടിയ എന്നല് അത്യാവശ്യം നല്ല വല്യ പരിപാടിയാണ്
ആഹ് കുടിരിക്കൽ എവിടെയാണ്
കുടിരിക്കൽ അവൻ്റെ വീട്ടിലെന്നെന്ന് അപ്പം കല്യാണം ഉം ഒക്കെ ഒലെ വീട്ടിലന്നെ ആഹ് ഓ പഞ്ചായത്തിന് എങ്ങനെ എടുക്കാ നല്ലത് ആഹ്
ആഹ് അപ്പോ ഒരേ ഡ്രസന്നെ ഇട്ട് പോവാൻ പറ്റില്ലല്ലോ അപ്പോ കല്യാണം കുടിരിക്കലൊക്കെ ഒരേ വീട് ട്ടിലവുബോ എല്ലാരും കാണൂലേ കല്യാണം കുടിരിക്കലും ഒപ്പപ്പണോ
ആഹ് തലേന്നും പിറ്റ്യേന്നും അങ്ങനെയൊക്കെ ആയിട്ടാണ് അപ്പൊ ഒ അൽ ഒരു ഡ്രസന്നെ അങ്ങോട്ടന്നെ ഇട്ട് പോവാൻ പറ്റൂലല്ലോ
ആഹ് അ ഹ് അപ്പൊ ഞാൻ പറയുമ്പോ കുടിരിക്കൽന് അത്യാവശ്യം കുഴപ്പല്ലാത്ത രീതിയിലും വേണം കല്യാണത്തിനും കുഴപ്പല്ലാത്ത രീതിയിലെന്നെ ഡ്രസ്സ് വാങ്ങണം
വാങ്ങണം
ഏഹ്
അഹ് ആഹ്
അപ്പൊ കുടിര്ക്കലിന്റെ ഡ്രസ്സ് കൊറച്ചൊന്ന് വർക്കൊക്കെ ഒന്ന് കൊറച്ച് കൊറച്ചിട്ട് വാങ്ങിക്ക
ന്നാ മറ്റേ മോസം ആവും മാണ്ടല്ലേ
ആഹ് അങ്ങനെ വാങ്ങിക്കണം അപ്പന്ന കല്യാണതിന്ന്നാല് അത്യാവശ്യം നല്ലോണ്ണം നല്ല രീതിയില് കാഴ്ച നമക്ക് എല്ലാർക്കും കാണുബോ ഒരു ഇത് കിട്ടണ രീതിയിലുള്ളന്നെ ആയിക്കോട്ടെ
ആഹ് മറ്റേത് സിമ്പിൾ ആയിട്ട്ള്ളത് വാങ്ങലെ കു
എങ്ങനെ
കുടിരികലിന് ഒരു സിമ്പിളായിട്ടുള്ള സാധാ അങ്ങനെ വാങ്ങിയാ മതിലെറ്യാ
സിമ്പിള ആകാനും പറ്റൂലല്ലോ കുടി കല് വല്യ പരിപാടിയാ
ആഹ് അത്യവ്ശ്യ വല്യ പരുവാടിന്നേണ് അപ്പം മോഡല് ഇപ്പ എങ്ങനെയാണ് സീല എടുത്തടിച്ചെ അതോ റെഡിമെയ്ഡ്ടുക്കെ എങ്ങനെ നല്ലത്
ഇപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ കാണ്ല്ലേ എന്താ യൂട്യൂബിലൊക്കെ കാണ്ല്ല ഇപ്പൊ നൽ നല്ല വർക്ക് ചെയ്ത് കൊടുക്ണ്ടല്ലോ തുണി എടുത്ക്കാണ്ട് നമ്മക്ക് ഇഷ്ടപ്പെട്ട തുണി എടുത്ക്കാണ്ട് അയ്മെ ഈ നല്ല വർക്ക് ചെയ്ത് കൊടുക്ണ്ടല്ലോ നമ്മള് റെഡിമെയ്ഡ് എടുത്ത മാതിരി അങ്ങനെ ചെയ്യുന്ന ആൾക്കാ കാരുണ്ട് ഈ ആര്വമാർക്കൊക്കെ ചെയ്ത്കണ്ടൊക്കെ ഏഹ് അപ്പ അത് നല്ലൊരു വരുമാനം ആഹ് ആഹ് അങ്ങനെ ചെയ്യിക്ക അപ്പൊ നമ്മളെ അപ്പൊ അത്യാവശ്യം പൈസ ആവും നമ്മള മോഡല്ന് അനുസരിച്ച് പറയണ പിന്നെ ആഹ്
അപ്പൊ തുണി നമ്മുക്ക് നല്ലതോക്കി ഇടുത്തു കൊടുക്കാം
വൽവറ്റില് ചെയ്യ്ണേ
ആഹ്
ആഹ് അറിയോ
വെൽവെ വെൽവെറ്റ് ചെയ്യ്ണ്ട്ല്ലേ പ്പെ ടോപ്പ് മാത്രല്ലേ വെൽവെറ്റ് ആക്ണോള്ളൂ
ആഹ് ആഹ് ടോപ്പ് മിഡീ ടോപ്പ് പോലെ അല്ല ആഹ് മി ചുരിദാറായിട്ടും ചെയ്യ്ണ്ട് അതെങ്ങനെച്ചാല് ഒരു ഉടുപ്പ് ഉള്ളിലൊരു ഉടുപ്പ് തട്ട് തട്ടുള്ളൊരു ഉടുപ്പ് ഞാന് ഇതില് ങ്ങനെ എട് ച്ചീനീ ത രണ്ട് തട്ടുള്ളരു ഉടുപ്പ്
ആഹ്
കയ്യ് കുറവുള്ളേ കേക്ണില്ലേ പറിണെ
ആഹ് ആഹ് പ്പ മനസ്സിലാവ്ണ്ല്ല അതാണ് ങ്ങനെ ആലോയ്ച്ച
ആഹ് ആഹ് കയ്യേ ആഫ് ആയിട്ടുള്ള കൈയില്ലാതെ കൈയില്ലാതെ അടിക്കുക നല്ല തിള - - ക്കള്ള തുണി എടുക്കുക ഏ
ആഹ്
എന്നിട്ട് ഒറ്റ തട്ടില അടിച്ചിണ് രണ്ട് തട്ടാവകുമ്പോ നമുക്ക് രസമായി തോന്നും നമുക്ക് ഇട്ട് കണ്ടാ നമുക്ക് എന്താ തോന്ന ച്ചാ മിടി കുപ്പായി ഇട്ടാ പോലെ തോന്നാ ആഹ് തട്ടായിട്ട് കട്ടിങ് അല്ല രണ്ട് തട്ടായിട്ട് ആഹ് ആഹ്
എന്നിട്ട് പിന്നെ കയ്നോ കോട്ടോ
കൈയിന് ആ ഉള്ളിൽ പിന്നെ ഒരു കോട്ടപ്പത്തെ മോഡല് ഇല്ലേ ഞാൻ കാണിച്ചര അങ്ങനെ അയിൻറ ഇത എവിടെലും കാണായാണെങ്കിൽ അയച്ചരേണ്ട് എന്താ ബെൽ ആഹ് ഫുള്ളായിട്ട് എന്നാ മിടി മിടി ഇട്ട് മിടി കുപ്പായിട്ട പോലെ മിടിയും കുപ്പായിട്ട പോലെ തോന്നും ഫ്രെണ്ടില് കുറച്ച് ഒരു ഓപ്പൺ ആയിട്ട് ഉണ്ടാകും എന്ന നെക്കിന്റെ അവിടെയൊക്ക ഒന്നും ഓപ്പൺ അല്ല എന്നാ നമുക്ക്റിയില്ല ഇത് ഉടുപ്പാണ് ഉള്ളിൽ എന്നുള്ളത് നമുക്ക്റിയില്ല
അറിയില്ല ആഹ്
ആഹ്
അങ്ങനെ
ആഹ് അങ്ങനെ ആ ഹ് അങ്ങനെത്തെ ഒരു ഡ്രസ്സ് നല്ല ഡ്രസ് എനക്ക് നല്ല ഇഷ്ടമായി അപ്പൊ അതിന്റെ ഈ കോളറിന്റെ അവിടൊക്കെ വേറൊരു മോഡല് കോളറ ആ ണ് ബാക്കിൽ ആഹ് എന്നട്ട് അവിടൊക്കെ വർക്ക് കൊടുത്തേക്കാ കൈയ്യിനും ആഹ് കൈയ്യിനും വർക്ക് ക്ക് കൊടുത്തേക്ക നല്ല രസുണ്ട് അത് ആഹ് കുപ്പായം വെൽവറ്റിൽ ചെയ്തെക്കുക
ആഹ്ആഹ് മറ്റേതോ ഉള്ളത്തത്
ഉള്ളത്തരു തിളക്കുള്ള സേസ്
തീത് ആഹ്
തുണി ആഹ് പൊന്തി നിൽക്കണ സൈസ് തുണി
ആം ഷാൾമേലും
അങ്ങനെ ചെയ്തത് ആ ഷാള് പിന്നെ ആ ഹ് ആ ഉടുപ്പിന്റെ കളറ് ഷോള്
ആഹ് ആഹ്
ആഹ് നല്ല രസ ണ്ട് അത് ആഹ് ആഹ് ഞാൻ കണ്ടത് ഒരു മെറൂണും പിന്നെ എന്താ ഒരു ഗോൾഡൻ കളർ നല്ല രസുണ്ട്
ഗോൾഡൻ കളർ വെൽവറ്റന്റെ രശല്ലേ
ആഹ്
ഉം
ആഹ് മെറൂണ് മെറൂണ് എനിക്ക് ബ്ലാക്കും പറ്റും പറ്റും ബ്ലാക്കും ഗോൾഡൻ കളറും നല്ല രസം ഉണ്ടാവും
ആം
ഉ അങ്ങനത്തന്നാ നമുക്ക് എന്താ മോ പറ്റേ ആഹ് ഒന്ന് ചെയ്യാൻ പറ്റൊങ്കി ചെയ്തോക്കണ്ടി
ഉ
ആരെലും അട്ചേരോ അടുത്താരരെങ്കിലുണ്ടോ അട്ചേരാൻ പറ്റിയോൽ
ഇവടെ അട്ത്തൊന്നുംല്ല അങ്ങൻത്തൊക്കാകുമ്പോ നൽ നൽ നന്നാവണ്ടേ എങ്ങനേലും അട്ച്ട്ടൊന്നും കാര്യല്ലല്ലോ
ആഹ് പൊറ്ത്ത് കൊടുക്കണം ആ ആഹ് അപ്പൊ അങ്ങൻത്ത ആ കോളർമലൊക്കെ വർക്ക് വെചൊട്ക്കലാണ് ചെയ്യല്
അ ഹ് ആഹ് ഞമ്മ വർക്ക് ഇത് ചെയ്യിണേനും കിട്ടേകാരലെ പൈസയ്ന്
ആഹ് അദേകാരം ഇപ്പൊ വർക്ക് ചെയ്തില്ലേലും ആ സംഭവം നല്ല രസണ്ടാവും നല്ലര് കാണാനൊരു ഇൻക്ക് നല്ലഷ് ട്ടായി അത് കണ്ടപ്പോ അങ്ങനെ വേണങ്കി ചെയ്യാ പിന്നെ നമ്മക്ക് റെഡിമെയ്ഡ് ഇട്ക്കാ പിന്നെ ഇങ്ങനെക്കെ ചെയ്ത് വരുമ്പോ പൈസ അത്യാവിശ്യം ചെയ്തര്ന്നാലോ
ഉം
ആ അത്പ്പോ പെട്ടെന്ന് പറഞ്ഞാ കിട്ട്ല്ലാ ഇപ്പൊ അടുത്തല്ലേ കല്യാണം തൊക്കെള്ളത്
ആഹ്
ആഹ് അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യ്ണ ആൾക്കാരൊക്കെ അവ് ആഹ് ഓലൊക്കെ മുന്നേ കൂട്ടി ഒക്കെ വർക്കൊക്കെ ഇട്ക്ക്ണ ആൾക്കാരയ്ക്കാരെ ഉം ഉം
അല്ലെങ്കി പിന്നെ വേറെന്തീലൊക്കെ തിനൊക്കെ ഇട്ക്കും പറഞ്ഞു ഉം
ആഹ് ആഹ്
റെഡിമെയ്ഡായാലോ
ആഹ് റെഡിമെയ്ഡായാലും പ്പൊ അമ്മളൊക്കെ അങ്ങൻത്തൊക്കെല്ലേ ണ്ടാവൊള്ളു ആഹ് പിന്നെ ഞമ്മളതൊന്ന് ഇട്ത്ത പിന്നെ ആഹ് പിന്നെ അത് ശെരിയാക്കണ്ടിവരും അങ്ങനേ കൊറേ ചൊറകള്ണ്ടാവും
ഇത് കൊറച് മുന്നേണെങ്കി പറ്റീനിലേ
ആഹ് അങ്ങനെണെങ്കീ പറ്റീനി അയ്ന് അം പിന്നെ ഒക്കപ്പാട് ഇ തെര്ക്കിന്റെടീല് അഹ് അഹ് അതിനെ കുറ്ച്ച് പറയാനും സമയം കിട്ടീല്ല
പിന്നെ അങ്ങനെ വേം അട്ചേരോന്ന് ചോയിച്ചോക്കിയാൽ അങ്ങനെ ചോ ആഹ് മതിലേ
ഉം ഉം ആഹ് പിന്നെ അയില് അതെ പ്പൊ ആ ചോയിചോക്കാ പിന്നെ അതേപോലെന്നെ ഈ എന്താ പട്ട് പോലത്തെ തുണി വെച്ക്കാണ്ട് മിടിം കുപ്പായം അങ്ങനെ ചെയ്യ്ണേണ്ട് ഷേ അയ്ലേറെ ഇൻക്ക് കൊറ്ചൂടി ഒരു വൃത്തി തോന്നിയത് ഈ ഉടുപ്പായിട്ട് ചെയ്യ്ണതാണ് ന്നാ അമ്മക്കും തന്നെ ഒര്ത് കിട്ടും ഉം ഇത് കണ്ടാ ഉം ആഹ് ഇത് കണ്ടാ ഉടുപ്പന്നെ തോന്ന മിടിന്നെ തോന്നാ ഉടുപ്പാ തോന്നൂല
എ ഏ മറ്റേത് മിടിം കുപ്പായയാ കൊറ്ച്ച് ചെറെ കുട്ട്യാളതി ഇങ്ങനാവും അയ്ലാറല്ലേ ഇങ്ങനെന്നെയ്കാരന്ന് കണ്ടാ തോന്നും ചെയ്യും ഉം ഇ ചൂടത്തൊക്കെപ്പാടെ ഇടാകജ്ജോ മറ്റേ
ആഹ് അതൊ
അത്പ്പൊ കല്യാൺത്തിന് അപ്പ്ളേലൊക്കെട്ട്കാണ്ടും അങ്ങനെക്കെ ഊരിടല്ലൊള്ളു നമ്മള് ചെയ്യ
ഉം
കുടിര്ക്കൽന് പിന്നെ അത്രക്കെന്നെ വാണ്ട ന്നാലും കൊറച്ചും കൂടിയൊക്കെ
ഉം ഓക്കെ രാത്രി പരിവാടിന്നെല്ലയ്നോ ഉച്ചക്കൊന്നും ആ വെയിൽത്തൊന്നും ത്ണ്ടാവ് ല കൊർച്ചൊക്കെ വെയ് താണ്ടാവുല്ലോ.
പരിവാടി ഒരട്ടം കഴിഞ്ഞതെയ്ക്കാരം ല്ലേ പിന്നെ എങ്ങനെ
ആ പരിവാടി ഒരട്ടം കഴിഞ്ഞതാണ്. പിന്നെ മാണെങ്കി വെയ്ലിന്റെ ചൂടോ ണ്ടാണാവട്ടോ വൈന്നാര്ത്ത്നാക്കിയത്.
ആ ആ അതയ്ക്കാരം.
ഉം
ഇപ്പൊ ഭയങ്കര വെയിലല്ലേ വരുന്നോൽക്കും പോണോൽക്കും ഒക്കെ കെതിയടല്ലേ.
ഏ
വെര്നോൽക്കും പോണൽക്കൊക്കെ കെതിയടല്ലേ അങ്ങനിം ണ്ടാവും പറിയാ.
ആഹ് ആഹ് എന്തായാലും ഞ്ഞി അതൊന്ന് നോക്കാ അല്ലെങ്കി റെഡിമെയ്ഡ്ല് നോക്കണം എന്താലും അന്വേഷ് ചട്ടങ്ങട്ട അതിനനുസരിച്ച് നീങ്ങണം പിന്നെ ഒന്നും കൂടിം ഉം ഒന്നേതായ്ലും റെഡിമേഡ് ട്ക്ക
ആ ഒന്നിങ്ങനെ ചെയ്യാൻ പറ്റാണെങ്കി നല്ലതേനി.
ആ രണ്ടെണ്ണം ട്ക്കണം കര്ത്ണ്ട് നോക്കട്ടെ.
റെഡിമെയ്ഡ് എടുക്കുമ്പൊ എന്തായാലും നമുക്ക് കൊറേ പൈസ പോവും ഇങ്ങനെ ആകുമ്പം നമ്മളതിനനുസരിച്ച് നമുക്ക് കൊർ ക്കൊക്കെ ചെയ്യാ
കൊർക്കലേ ഞ്ഞിപ്പ ഞമുക്ക് സീല കൊർച്ച് തീല്ട്ത്ത് കൊർഞ്ഞ തീല്ട്ത്ത് കാണ്ട് വർക്കെല്ലാം ചെയ്യിച്ചാ മതില്ലേ
ആ അങ്ങനിം പറ്റും. ഇൻക്ക് തോന്ന്ണ് തുണി നല്ലത്ട്ക്കാ നല്ലത്. എന്നാ പിന്നെ വർക്ക് കൊർച്ചാലും വല്ല്യ പ്രശ്നൊന്നും ണ്ടാവ് ലല്ലോ വർക്ക് ക്ക്‌ പ്പ എല്ലാര്ക്കും അങ്ങന അധിക ഷ്ട്ടണ്ടാവുലല്ലോ ചെലോൽക്കൊന്നും പ്പങ്ങനെ
പിന്നെ തൊക്കെ ഈ കല്യാൺത്തിന് മാത്രേടുള്ളേയ് പിന്നെ മ്മള്ടുല പ്പ എപ്പ്ളും എർങ്ങുമ്പോളൊന്നും ടുല ടുലല്ലോ അതാ ഞാൻ പിന്നെ വർക്ക്‌മ്മക്ക്‌ വല്ലാതാണ്ട് കൊർച്ചായ നമ്മക്ക് എപ്പഴും ടാലോ.
ആ ഞാനിങ്ങനെ കാൺണ ഡ്രസ്സാളൊക്കെ കാണ്മ്പോ അയ്ന്റെ ഫോട്ടോക്കെ ങ്ങനെ എട്ത്തക്കും നമുക്ക് ആവ്ശ്യ ആവ്ശ്യണ്ടങ്കി ഇട്ക്കാല ആ ആർക്കേലും പർഞ്ഞൊട്ക്കണേൽ പർഞ്ഞൊട്ക്കാ നല്ല രസം ള്ളതൊക്കെ നമുക്ക് പറ്റും തോന്നണോക്കെ
ആ അന്റെയിൽ ന്നാ കൊറെേ ഫോട്ടോണ്ടെങ്കി നോക്ക്
ആ ആ ആ അപ്പ ഞ്ഞി എവ്ടക്കേ കെട്ക് ക്ക്ണാവോ നോക്ക്യോക്കണം.
ആഹ്
ഉം
ഇണ്ടെങ്കി ഒന്ന് പറ്യോണ്ടി.
ആഹ്
പിന്നെ ഒന്ന് പിന്നെ അത് ന്റട് ത്ത്ള്ളതാ ക്കെത്തന്നേണ്ട് ണ്ടായ്ന്ന് തലേന്നൊക്കെ
ആഹ് ആഹ്
അത് മതിയല്ലോ.
ആഹ്
പിന്ന നമ്മൾ ഓരോസെട്ട പിന്നെ വേറെഇടൂല്ല.
ആഹ് അതാണ്.
ഏഹ്
ആഹ് അതാ പിന്നെള്ളതേ കല്യാണത്തിനൊക്കെ എടുക്കണ നമ്മൾ അങ്ങനെ ഇടുലല്ലോ.
ഉം
അതള്ള പ്രശ്നം.
ആഹ് ആഹ് പിന്നെന്താന്നാ.
ന്നാ ആയിക്കോട്ടെ,
ആഹ്.